ആഹ് എന്തെക്കെണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ അവ്ട്ത്തെ വിശേഷം
ഇവടിം നല്ല വിശേഷം ഫുഡൊക്കെ കൈച്ച്ങ്ങനെ കെടക്കാണ്
ഉം മഴണ്ടോ ഇവടിം അങ്ങനെ തന്നെ
ഉം രാവിലെ നല്ല മഴേയ്ര്ന്നു
ആഹാ ആഹാ എന്റെ ജോല്യൊന്നും തീർന്നിട്ടില്ല മോളെ കരച്ചിലേന്ന് ഇപ്പൊ ഇപ്പോ ഒർങ്ങീക്ക്ണ് ഇപ്പൊന്ന്ങ്ങനെ ഉം ഉം എന്തൊക്കെയ പിന്നെ ഞങ്ങളപ്പ്റത്ത് വല്ല്യൊരു വീടാണ് അപ്പൊ അവരുടെ എന്താ മരങ്ങള് മുറിക്ക്ണ്ടായ്നി അവരെ തൊടി അപ്പൊ വെറെക്ണ്ടർഞ്ഞാണ്ട് വിൾച്ചീനി ഇപ്പൊങ്ങള് കാണാ പോയ്ത് വെറക് കൊണ്ടരാനല്ല
ആ ആ ആ വാണോ വെറക് വാണോ ചോയ്ച്ചാന്ലേ
ആ ആ ഫോൺ വിൾച്ചക്കേനി അപ്പ അങ്ങട്ട് പോയി അപ്പൊ വെറകൊക്കെണ്ട് അപ്പൊ എ ഏ പൈസൊന്നും വാണ്ട അവരൊക്കെ ഗ്യാസിന് ഡോക്ക്‌ടറെ വീടാ അപ്പൊ അവർക്ക് ഒക്കെ ഗ്യാസും കാര്യങ്ങളൊക്കെണ്ട്
ആ അടുപ്പില് വെക്കാറുണ്ടാവില്ല
ആ ആ അതെ അപ്പൊ അവർക്ക് വാണ്ട അപ്പൊ അങ്ങനെ വേണേ കൊണ്ടയ്ക്കോ അപ്പൊ അവര് എങ്ങോട്ടോ പോകാൻ നിക്കാ അപ്പ അവ്ടെ രണ്ട് പെങ്കു ട്ടീം ആങ്കുട്യാണ്
അ ആ
ആ പെങ്കുട്യാളൊക്കെ ചുണ്ട്മ്മെ ലിഫ്റ്റിക്കും ഞാൻ പറയാ എന്തിനാ അതൊക്കെ മേയ്ക്കപ്പ് അതല്ലേ അതൊക്കെ ഒരു ഇതാണൊല്ലോ ശരീര ത്തിന് ഇപ്പൊ എന്തേ ഭക്ഷണം കഴിക്കുമ്പളും
അയില്ലെ ഇപ്പൊ കണ്ടില്ലേ വാർത്തകളിലൊക്കെ ചെറിയ മക്ക ലിപ്സ്റ്റിക്ക് ഇട്ന്ന പെൺകുട്ടികൾക്ക്
ആഹാ
ലിപ്സ്റ്റിക്ട്ണ പെങ്കുട്ടികൾക്കാണല്ലേ ത്രേ ക്യാൻസറ് വെര്ന്നത്
അതെ പക്ഷേ എന്റെ മോള് വാണം ന്ന് പറഞ്ഞു പക്ഷെ എന്റെ ഹസ്ബൻ്റ് വാങ്ങി കൊടുക്കാറില്ല അവളെ
കേടാണത്
ഉം സ്കൂൾ കൊന്നും പറ്റൂല പക്ഷെട്ക്കേങ്കി പോകുമ്പൊക്കെ ഉപോഗിക്കാ ഓളോട്ങ്ങനെ പറയും പക്ഷെ ഹസ്ബൻഡ് വാങ്ങി കൊട്ക്കാറില്ല അത് കേടാണ് ന്ന് ഒക്കെ ഇപ്പൊ മൊകത്തായാലും എന്തെല്ലാം ആണ് തേച്ച്പിടിക്കണ്
അതെ
ഉം
അതൊരു രസോം ഇല്ലല്ലോ സംഭവത്തിൽ കാണാൻ നാച്ചുറൽ ആയിട്ടുള്ള അത്ര ഭംഗില്ലല്ലേ
ഉം ഉം ഉം ഉ അത് ബ്യൂട്ടി പാർലർല് പോവാ മേക്കപ്പ് ചെയ്ത്
അതെപ്പ ഈ കല്യാണത്തിന് ഏതൊരു പരിപാടി വന്നാലും ഇപ്പൊ മേക്കപ്പ് പില്ലാത്ത ല്ലോ
അതിനാണെങ്കിലോ നല്ല കാശുവാണ്
അതെ ഇപ്പം ഞങ്ങളെ ഇവടെ സ്കൂളിലൊക്കെ കുട്ടികൾക്കും ബോധവൽക്കരണ ക്ലാസ്സൊക്കെ കൊടുക്ക്ണ്ട് അതിനെ കുറിച്ച്
ആ സ്കൂൾക്കിലേക്ക് പറ്റൂല
ലിപ്സ്റ്റിക് ഇടുന്നേ ത്തെ ഐഷാർഡ് ഇടുന്നേന് പറ്റിയോക്കെ
ആ ആ ഇപ്പൊ ബാഗിലൊക്കെ കൊണ്ട് നടക്കാണ് മക്കളേ
അതെ അതെ
ന്റെ മോള് വന്ന് പറയും എന്റെ ക്ലാസ് ത്തെ കുട്ടിന്റെ ബാഗിൽണ്ട് ണ്ട് മേക്കപ്പും ഐഷാളും
അതെ
അതൊക്കെ അതൊക്കെ ഒരു നിരോധനം തന്നെയാണ് ശരീരത്തിന് നല്ലതല്ല
അതെ വാർത്തകളിലൊക്കെ നിറഞ്ഞി ണ്ടല്ല എന്താ ലിഫ്സ്റ്റിക്ക് ഐഷാർഡ് അതൊക്കെ ഉപയോഗിക്കണ് ക്കെ ക്യാൻസറ് വരുന്നുണ്ട് പറഞ്ഞിട്ട് മക്കളിലാണല്ലോ ഒരു ക്യാൻസർ കൊണ്ടൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സ്കൂൾക്ക് പോണ കുട്ടികളെ ലിപ്സ്റ്റിക്കിടാത ഒറ്റ കുട്ടികളും പോകുലല്ലോ പണ്ടൊക്കെ നമുക്ക് കല്യാണത്തിനോ കല്യാണത്തിൽ പുതിയെണ്ണായി നിക്കും ആ സ
ന്നട്ട് പ്പോ ഞാന് ഭക്ഷണം കഴിച്ച - കഴിഞ്ഞാലും ആ കയ്കി കളയണില്ല ഉം പിന്നെ അതന്നെ ഉപയോഗിക്കാണ് ഉം ഉം ഉം വീട്ട്ന്ന് പോലും അത് ഉപയോഗിക്കയാണ്
അത് ശരിയ
കുളി കഴിഞ്ഞാലൊക്കെ അതു കൺമിഷി, പൗഡറി ഇട്നോടപ്പം ലിഫ്സ്റ്റിക്കും ഇടാണിപ്പോ ഇപ്പത്ത ളം അതി കൊറെ പേർക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചുണ്ടിനൊക്കെ പല രോ രോഗങ്ങളും ഉം. അതെ.
ചുണ്ടിന് കറുപ്പ് വരുന്നുണ്ടോ ഈ ലിപ്സ്റ്റിക്കും പിന്നെ നല്ല ലിപ്. ലിപ്ബാം ഒക്കെ ഉണ്ടാക്കൂട്ടാ നല്ലത് നമ്മളെ ബീറ്റ്റൂട്ടിൻ്റെ നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്ക്‌ണെ അതൊക്കെ പിന്നെ.
ബീടറൂട്ടിന്റെ ആഹ അങ്ങനത്തൊക്കെ ഉണ്ടാവും ഇപ്പൊ മുഖത്തായാലും ഇപ്പൊ നാച്ചുറൽ ആയിട്ട് എന്റെ തൈര് പിന്നെ മഞ്ഞള്
അങ്ങനെയൊക്കെ തേക്ക അതെ അതും സൈഡ് എഫക്ട് ഉണ്ടാവൂല
ആഹ് കയ്യ്മല്ലും കാൽമല്ലും പിന്നെ ഒക്കെ പറ്റ പറ്റല്ലോ അത് അലോവേര അതിന്റെ അതൊക്കെ അതൊക്കെ ഒരു നാച്ചുറൽ ആ
ഇത്ര കടക്കണ സമയത്ത് ക്രീം നേരം വെളുത്ത കഴിഞ്ഞ
ഉണ്ടാകും പക്ഷെ കൊറച്ച് കഴിയുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് ഒക്കെ അറിയ
അതെ പിന്നെ രാവിലെ കൈക്ക് കഴഞ്ഞിട്ട് വേറെ തേക്കാന് അങ്ങനെ ഓരോന്നാണല്ലോ ഇപ്പൊ.
ഉം അതിനൊക്കെ ഈ പെണ്ണുങ്ങൾ തയ്യാറാണ് ബോയ്‌സുണ്ട്.
അതെ.
എനിക്ക് അതൊണ്ട്ന്നും വല്യത
ഉപയോഗിക്കാണെങ്കിൽ നെച്ചറായിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുക. .
നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണന്നെ പറ്റില്ല അതുപോലെ ക്യാര അതൊക്കെ പറ്റോലോ ക്യാരറ്റ്എണ്ണയില് മഞ്ഞളും ചേർത്ത് മക്കൾക്കയാലും പറ്റും. ചെറിയ മക്കൾക്കൊക്കെ പറ്റുവല്ലോ നേ പിടിപ്പിക്കാന്.
അതെ.
പിന്നെ.
പിന്നെ എന്തൊക്കെണ്ട് അത് ഇവിടൊക്കെ അത് തന്നെ ഇപ്പ നമ്മളിപ്പോ. ഒരു സ്കൂൾ വിടുന്ന സമയത്തും സ്കൂളിൻ്റെ അടുത്ത് പോയ് നോക്കേണ്ടു ഒരു കുട്ടിളെ നമ്മക്ക് കാണുല്ല ലിപ്സ്റ്റിക് ഇടാതെ . ഏ ആ ഒരു സ്കൂൾ വിടാനാകുമ്പോ അതെ ചീർപ്പ് കണ്ണാടി ലിപ്സ്റ്റി. ഇതൊക്കെ ബാഗിൽ വെച്ച് കൊണ്ട് നടക്കാണ് ഇപ്പൊ.
നമ്മളായിനന്ന് അതൊന്നും നമുക്ക് വേഗം വീട്ടിലെത്തണം അങ്ങനെ ചിന്താഗതിയാ.
അതെ.
കുട്ടിക്ക് വീട്ടുക്കും വ ഫ്രണ്ട്ഷിപ്പോ ഇതായി.
അതെ ഇപ്പൊ സ്കൂൾ അതെ. സ്കൂൾ വിട്ട വീട്ടിക്ക് എത്തണെന്നോ എപ്പളാ വീട്ടിൽ. ലാസ്റ്റ് ബസ്സിനൊക്കെ അതുവരെ അവിടെ ഇവിടേക്ക് ഇരുന്ന്. സംസാരിച്ചൊണ്ടിരി അതൊക്കെയാണ്.
ഉം. നിങ്ങള് മക്കളെ കൊണ്ടരാൻ പോവലാണോ സ്കൂൾക്ക്.
അതെ ഞാൻ കൊണ്ടരാൻ പോല അങ്ങനെയാണ് അപ്പം അതെ അപ്പം കാണല് കാണലുണ്ട്.
ആഹ് ആഹ്
അപ്പൊ ഞാൻ അങ്ങനെ ശ്ര അപ്പ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുവേ. കുട്ടികളൊക്കെ അവ ലിപ്സ്റ്റിക് ഇടാതെന്
ഓ പിന്നെ. നിങ്ങകെന്താ ഫുഡ് ഉണ്ടാക്കിയേ.
ഓല്ക്ക്‌ ഇന്ന് ചിക്കൻ കറിണ്ട് പപ്പ തളിച്ചത് ഉപേരോ വെച്ചതും നമ്മ പച്ചക്കായണ്ടല്ലോ അതോണ്ട് ഉപ്പേരി വെച്ച്
ആഹ് ആ ഉം ഉം മക്കളൊക്കെ വീട്ടിൽ ഉണ്ടാകൂല്ലേ ഉം സൺഡേ ആണല്ലോ.
അതെന്നെ ഹസ്ബൻഡും മക്കളൊക്കെ വീട്ടിലുണ്ട്.
ഉം
കോഴിക്കളൊക്കെ ഉണ്ടോ.
ഇല്ലല്ല ഇവ ഇല്ലല്ല ഇല്ല അങ്ങനത്തൊന്നുല്ല. ഞങ്ങളിപ്പേ പുതിയ വീട്ടിക്ക് താമസം മാറി ആദ്യാക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പ പുതിയ വീ. താമസം മാറി അപ്പം അവിടെ നല്ല നായശല്യമാണ് കോഴിക്കോളൊന്നും വളർത്താൻ പറ്റൂല.
ഉം ഞങ്ങൾക്ക് കോഴിക്കളുണ്ടായി കൊറെ. ചൂട് കാലത്തുണ്ടല്ലോ കൊറേ പത്ത് പതിനഞ്ച് മക്കളൊക്കെ ഉണ്ടായിന്. ചൂട് കാലത്തൊക്കെ ചത്തുപോയി മണ്ണ് ചൂടായിട്ട് അവും പറ്റുന്നുണ്ടാവില്ല.
ആക്കെ ചൂട്.
ആ നമ്മക്ക് തന്നെ കഴിഞ്ഞില്ലേ യ് നി ചൂടുകാലം. നല്ല ബുദ്ധിമുട്ട് ഇലയേനെ. ഉം അതില് ഞ്ഞിപ്പം മൂന്നെണ്ണം ബാക്കിണ്ട്. ഉം ബാക്കിയുക്കച്ചത്ത്. മുട്ട ഇട്ട വിരിഞ്ഞിക്ക്ണ് ഇപ്പൊ.
ഓ
അഞ്ച് കുട്ടികളുണ്ട്. അവര് സുരക്ഷിതായി എന്താ വിടാതെ നിൽക്ക. ല ഇവിടെ കിരികൾ നല്ല ശല്യ കീരി.
ആഹ്
അവരൊന്നും കൊണ്ടോണതന്നെ കാണൂല. കുറച്ച് വലുതാവോളം കൂട്ടിൽ തന്നെ ഇടലാണ് ഭക്ഷണം കൊടുത്താണ്ട്. പിന്നെ മഴൊന്നുംല്ലെങ്കി വൈകുന്നേരം ഇങ്ങനെ നോക്കിക്കും വിട്ടാണ്ട് ആര
നമ്മള ഈ വല വലകൾ വലയൊക്കെ കേട്ടിട്ടെ
ആഹ് അതാകുമ്പോ എന്താന്നോ നല്ലയൊരു കാര്യമാണ്. ഒന്നുമറിയണ്ട ഭക്ഷണം ഒന്നും കൊടുത്താല് അവര് അതില് കടന്ന് അപ്പത്തെ. കോഴി ശല്യം ഇല്ല അവർ അവര് ഓരോന്ന് കുഴിച്ചിട്ട നശിപ്പിക്കൂല ഒക്കെ കൊത്തല്ലോ ഇപ്പ ഒന്ന ഉണ്ടായി. തോമ്പുകളൊക്കെ ഇവര് കൊത്തി ഇതാക്കും.
അതെ മറ്റുള്ളവർക്ക് നമ്മളെ ആയ അയൽവാസികൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും.
പറഞ്ഞിരുന്നു ബുദ്ധിമുട്ട നോക്ക പറഞ്ഞിരുന്നു.
അതെ അത് നമ്മള് നമ്മളെ വള പപ്പ് തന്നെ വല എന്തെങ്കിലും കേട്ടിട്ട് അതിന്റെ ഉള്ളിൽ വളർത്ത.
ഉം അതെ ഇപ്പൊ ഒരു രണ്ട് സെന്റ് മൂന്ന് സെന്റ് വീടൊക്കെ ഉണ്ടാവുള്ളു. ഉണ്ടാക്കുന്നോൽലുണ്ടലോ അവരൊക്കെ ഇങ്ങനെ ചെയ്യാറ് മ്മ്. അല്ല കൂടിനനേ വലിയ കൂടൊക്കെ ഉണ്ടാക്കിയണ്ട്.
അതെ അതെ അങ്ങനെയൊക്കെ ചെയ്യാം.
ഉം. ഉം അവർക്ക് അയ്മാനം നമ്മള ആ നേരത്തിന് ഭക്ഷണം കൊടു ത്ത് നല്ലരീതി കൊണ്ട് നടക്കണം.
ആ ശരി.
നിങ്ങടവിടെ പഞ്ചായത്ത് കോഴിക്കളേ കിട്ടാറുണ്ടോ.
ഓ പഞ്ചായത്ത് കോഴിക്കളാ ഞങ്ങൾക് കിട്ടിനി അഞ്ചണ്ണം കിട്ടി. അപ്പ അയച്ച് കൊടുക്കണ്ടല്ലോ കാശ് കൊടുക്കണം പകുതി പൈസ നമ്മൾ കൊടുക്കണം.
ആഹ് അത് പിന്നെഒരു ഉണ്ടാകൂലല്ലോ. കൊറച്ച് കഴിയുമ്പോ ഇതാവലൊ?
അതെ. പ്രത്യേക ഒരു അസുഖം വരിയാണ്. നമ്മള അവരെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് നോക്കിയലൊക്കെ ഉണ്ടാവും ഞങ്ങൾ വീട്ടിലാന്നേ അഞ്ച് കോയി കുട്ട്യാ അങ്ങനെ ഉണ്ടായിരുന്നു നല്ല വല്യ പുഴ അയ്നു
ഉം പിന്നെ അതുപോലെ തന്നെ മുട്ട മുട്ടകൊക് ക്കൊരു ഒരുതാണ് മങ്ങണ്ടല്ലോ
വല്യ കോയി ആവും കുഞ്ഞി ട്ടൈപ്പുള്ള മുട്ടന്റെ ഉള്ളിൽ രണ്ട് കുഞ്ചിയായിരിക്കും.
ആഹ് ആഹ് പിന്നെ അട ഇരികുലലോ അവര്. ആഹ് അത് വിരിയോ വേറെ കോഴിക്ക് വെച്ചെടു
ആ് അങ്ങനെക്കെ വെച്ചോട്ത
ഉം
എന്നാ ശരിട്ടോ
ആക്കെ